ആ എന്നൊക്കെണ്ട് വിഷ്
ഹലോ
ഹലോ
ആഹ് എവിടെള്ളത് എന്താ പരിപാടി സുഖല്ലേ വീട്ടിലാണോ
ആ സുഖാണ് വീട്ടിലാണ് നിങ്ങക്കോ
ആഹ് ഞാനിതാ വീട്ടിലാണ് ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഇന്നിങ്ങനെ പത്രം വായിക്കൊണ്ടിക്കണേ പത്രത്തില് നമ്മളെ മെയിൻ ആ ഗ്രന്തങ്ങള് അല്ലെങ്കിൽ ഇപ്പോ അതൊക്കെ കാണുന്നത് പ്രകൃതിദത്തമായ ഓരോ ദുരന്തങ്ങളാണിപ്പോ മെയിൻ കാണുന്നത് പ്രധാനമായിട്ടും
ആ മയക്കാലം ആണല്ലോ അപ്പൊ അന്നെക്കറ ഞാനും കാണല് ഉണ്ട് എടക്കൊക്കെ അതൊന്ന് പത്ര അങ്ങനൊക്കെ അധികം ഞാനും കാണലൊക്കെ ഉണ്ട് പ്രകൃതിനെ കുറിച്ചിട്ട് ഇപ്പ എല്ലാടത്തും അങ്ങനെ ഉണ്ട് പ്രകൃതിയാണ്പ്പം പ്പം ന്താ മെയിന് ആയിട്ട് മഴക്കാലത്തൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും
ആ അതെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇപ്പ കേരളക്കാര് ജൂൺ ജൂലൈ മാസങ്ങളെ നന്നായി പേടിക്കാൻ തുടങ്ങിയത് പണ്ട് നമ്മള് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് നമ്മള് മയക്കാലം വരുമ്പോൾ നന്നായി ആസ്വദിച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്ര പ്രളയത്തിന് ശേഷം അല്ലാ അന്നുണ്ടായ മണ്ണിടിച്ചില് കുന്ന് ടിച്ചിലിനൊക്കെ ശേഷം വയനാട് പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കുന്നും മലകളുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർ അവിടത്തെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പേടി അല്ലെങ്കിൽ ഭയങ്കര ഭീതിയിലാണ്
തീർച്ചയായും അത് ശരിയാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ആളുകൾക്ക് ഈ മഴക്കാലം വര കൃഷി കായിക്കാണെങ്കിലും നമ്മൾ പോലത്തെ സാധാരണക്കാർക്ക് ആൾക്കാർക്ക് ആണെങ്കിലും അ സന്തോ ശ ആയിരുന്നു മഴക്കാലം ഉണ്ടാവണ്ട് അതൊന്ന് പറഞ്ഞ് മഴക്കാലം ഉണ്ടാവുമ്പോൾ ഇത്ര വലിയ രണ്ടായിരത്തി പതി ട്ടിന് മുമ്പുണ്ടായ കാലങ്ങളാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനായ സമയത്ത് പ്ര പ്ര പ്രളയം ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ വലിയ സന്തോഷിച്ചിരുന്നു പ്രളയ ഉണ്ടായ ഇപ്പൊ സ്കൂളൊക്കെ അവധിയായിരുന്ന സമയത്ത് എല്ലാ സ സന്തോഷിച്ച സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പിന്നിൽ ഉള്ള ദുരൂഹതം എന്താ നമുക്ക് ആർക്ക് മനസ്സിലായിന്നില്ല പ്രളയ ഉണ്ടായ സമയത്ത് കുറേ വീടുകളെല്ലാം നശിച്ച് പല സ്ഥലങ്ങളും കാണാതായ പ്രത്യേകിച്ച് വയനാട് വയനാടക്കെ എന്താലും നിർണായകമായ സംഭവമാണല്ലോ അല്ലെ കാരണം എന്താപ്പ വയനാട് ല് സാധാരണ പോലെ ഉറങ്ങിയിര്ന്ന നമ്മളെ പോലെ ഉറങ്ങിയിരുന്ന സാധാരണക്കാരായ ആളുക എളെ രാത്രി ഉണ്ടായ പത്ത് മണിക്കണ്ടായ ചെറിയ ശബ്ദം അത അവര് സാധാരണയായി എന്താ ന്തക്കെ എഴുതിനെന്തോ മനസ്സിലാക്കിുന്നുണ്ട് ഇ ഉണ്ടാവുന്നൊന്നും ആൾക്ക അറിിയുന്നില്ല പിന്നെ ഉണ്ടായ മൂ മ ണ്ടായ ദുരന്തത്തില് അവരുടെ ആ പ്രദേശം വയനാട് എന്ന പ്രദേശം ചൂയമല എന്ന പ്രദേശം പൂർണ്ണമാ മായ ഒലിച്ചു പോകുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിരുന്നല്ല അല്ലേ
ആ അതെ അത നിങ്ങൾ പറഞ്ഞപ്പോൾാണ് വയനാട് പ്രദേശം എന്ന് മാത്രല്ല ബാക്കിയുള്ള എത്രയോ കന്നും മലയും കുന്നുകളുള്ള പ്രദേശങ്ങളുണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ ഭീതിയിലാണ് അവരിപ്പോ ജൂൺ ജൂലൈ മാസങ്ങൾ അല്ലെങ്കിൽ മയക്കാല എന്നുള്ള ഒരു മാസം വരുമ്പോ തന്നെ അല്ലെല് ആ സമയം വരുമ്പോ തന്നെ അവര് ഭയങ്ക പേടിയാണ് കാരം കുട്ട കുട്ടികളെ രാവിലെ സ്കൂളിലേ അല്ലെങ്കിൽ കലാലയങ്ങളിലക്ക് പറഞ്ഞയക്കണം അതുപോലെ ള്ളവർക്ക് ജോലിൽ പോകണം അതൊെ അല്ലെങ്ക കലായത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവരുടെ വീട്കള് ഉണ്ടാവുംന്നുള്ള ഉറപ്പ് അവർല്ലാത്ത രീതി ഈലാണ് അവരുടെ ഓരോ മനസ്ഥിതി ഉള്ളത് അപ്പോ അത്രത്തോളം നമ്മള് നമ്മുടെ കേരളക്കാര് കേരളത്തിന്റെ ഭൂപ്രകതി ഇത്‌ തന്നെ അങ്ങനെയാണ് ചില പ്രദേശങ്ങൾ കുന്നുകള് ചില പ്രദേശങ്ങൾ ജലനിരപ്പുകള് ചില പ്രദേശങ്ങൾ ഇ അവ രണ്ടണ്ടിന്റെടക്ക് ഇടയിലുള്ളത അപ്പൊ ഇവിടൊക്കെ എന്താ വെച്ചാ നമ്മക്ക് ഓരോ സമയത്ത് ഓരോനാട്ടുകാർക്ക്‌ അല്ലങ്കിൽ ഓരോ കൂട്ടുകാർക്ക് ഇതാണ് കുന്നും മലകുള്ള പ്രദേശങ്ങളിലെ എന്നുള്ള തണുപ്പ് കാലത്ത് അവിടെ കൂടുതൽ വിനോദസഞ്ചാരികൾ വരുമ്പോഴും അവര് അവരുടെ സാമ്പത്തിക നേട്ടം അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതുപോലുള്ള മഴക്കാലങ്ങളില് അവൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മണ്ണ് കുന്നിടിച്ചിലൊക്കെ അവർ കൃത്യമായി നേരിടുകയും അവര് അതിനേം നിന്ന് അതിജീവിച്ചു വരികകേന്നുണ്ട് ഇപ്പൊ എനിക്കറിയാം എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വയനാട് പ്രദേശത്തതാണ് ഇതുപോലുള്ള ഒരു കുന്നിലാണ് അവരിപ്പ ഈ മഴ ക്കാലം തുടങ്ങിയത് മുതൽ തന്നെ അവര് ഭയങ്കര ഭീതിയിലാണുള്ളത് കാരണം അവിടുത്തെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ അവിടെ അവിടെയുള്ള ഇത് പോലയുള്ള ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഭൂപ്രകൃതി നടത്തുന്ന ഏഹ് വകുപ്പ് അവര് പറയുന്നത് വെച്ചാല് എപ്പ നല്ല രീതിയിലുള്ള മഴ പ്രതീക്ഷിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കവളപ്പാറയിൽ കണ്ടതാണ് അപ്പൊ നമുക്കുള്ള നമ്മ ടെ ഈ നമ്മടെ എന്തേ ക്യാമ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോ നിങ്ങൾ നല്ലൊരു മഴ വരു മ്പോ അല്ലാന്നുണ്ടെങ്കില് നിങ്ങൾക്ക്‌ മുന്നറിയിപ്പ് കിട്ടുമ്പോ നിങ്ങൾ ഇതു പോലെയൂള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നിങ്ങൾ നീങ്ങേണ്ട ത്‌ ഇണ്ടന്നുള്ള ഒരു മുന്നറിയിപ്പ് അവർക്ക് എപ്പോഴോ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരിപ്പഴും അവരുടെ കാലാലയങ്ങളില് വി വിദ്യാഭ്യാസം പൂർണ്ണമായും കിട്ടൊന്നുള്ള അവർക്ക് ഉറപ്പില്ല അപ്പൊ അവരെ ഇപ്പ നമ്മ നിലവിലുള്ള സർക്കാർ എന്താ ചിന്തിച്ചിട്ടുള്ളെച്ചാല് ഇതുപോലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അധ്യാപകരെ എത്തിചിട്ട് അവിടെ കുട്ടികൾക്ക് നേരിട്ട് ഏഹ് അധ്യാപകന് അധ്യാപനം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോ നിലവിൽ സർക്കാർ ഉള്ളതെന്നാണ് മനസ്സിലാ കഴിഞ്ഞത് കാരണം ഇതേ കൂട്ടുകാരൻ അവരിപ്പോ ഒരു കോളേജിലാണ് ഡിഗ്രിയാണ് പഠിക്കുന്നത് അവര് ഇതുപോലെയുള്ള നമ്മുടെ താഴേക്ക് ഭൂമി അവിടെ കുന്നിന്മുകളിൽ നിന്ന് തായേക്ക് ഇറങ്ങിയിട്ട് കോളേജിലേക്ക് പോകു പോകാനുള്ള ഗതാഗത മാർഗം ഇല്ല അതുപോലെ തന്നെ അധ്യാപനം അല്ലെങ്കിൽ അവിടെയുള്ള കോളേജിലൊക്കെ എത്താനുള്ള മാർഗവില്ല അപ്പൊ അവർക്ക് അതുപോലെയുള്ള ഓൺലൈൻ ക്ലാസുകൾ നടത്താനും ഇതുപോലുള്ള ചെറിയ കലാലയങ്ങൾ നടക്കാ അപ്പൊ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേരിട്ട് അധ്യാപകരെ അവിടുക്ക് എത്തിച്ചി ട്ട് അവിടെ ക്ലാസുകൾ നടത്താനുള്ള അല്ലെങ്കിൽ അധ്യാപനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോ നിലവിൽ സർക്കാർ തീരുമാനിച്ചി ട്ടുള്ളത്
തീർച്ചയായും അത് ശരിയാണ് ഞാനൊക്കെ എന്റെ പണ്ട് ഞാൻ പഠിച്ചിരുന്നൊക്കെ ഓർമ്മ വരുവാണ് എ പ പണ്ട് എന്ത ഈ ആളുകൾ കൂടുതലായും എന്താപ്പോ ജീവിക്കുന്നത് വസിക്കുന്നത് താമസിക്കുന്ന അത് എന്താ പ്പൊ എന്താ ഇതെന്താ അല്ല എന്താ പ്രകൃതി രമണീയമായ ഭാഗങ്ങളിലൂടെ അതിലുടെ അവർക്ക്, അവർക്ക് ലഭിക്കുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് അതിലൂടെ സാമ്പത്തികമായിട്ട് നല്ല സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അവിടേക്ക് വരുന്ന വി വി വിനോദസഞ്ചാരികള് അവിടേക്ക് വന്നുകൊണ്ട് അവിടുത്തെ അ കടകളിൽ നിന്നും ആവശ്യ ആവശ്യമായ സാധനങ്ങൾക്കെ മേടിക്കുമ്പോൾ അവിടെ നിന്ന് ലെ - ഭിക്കുന്ന സാധങ്ങളൊക്കെ ഇവർക്ക് അവർക്ക് സാമ്പത്തികമായി സ എന്താ സഹായം ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാ ആദ്യം പഠിച്ച പഠിച്ച പഠിച്ച പ്രകാരം ഞാൻ ഡിഗ്രിൽ എന്താ ഞാൻ ഡിഗ്രി ഒരു കോഴ്സ് എടുത്തുമ്പ പ്രത്യേക ഒരു കോഴ്സ് എടുത്തിലന്നൊക്കെ പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രകൃതിയില് ഇങ്ങനെ ഇങ്ങനത്തെ പ്രദേശങ്ങളിലാണ് കൂടുതൽ ആളുകള് വസിക്കുന്നത് ഇതിന് കാരണം ഇങ്ങനെയാെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എന്താ വയനാട് ഉണ്ടായത് ഈ ചുരൽ മല കാരണം പിന്നെ ഉണ്ടായ ജനങ്ങൾക്ക് വളരെ ഒരു ഭീതി ഒരു സംഭവമാണ് പലയിടങ്ങളിലും എൻറെ അടുത്തൊരു പ്രേദേശവേ ഞാന് പ്രദേശത്തിന്റെ അരികെയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടുത്തെ ഏഹ് എ ആളുകൾ എന്ന് പറഞ്ഞു കൊടുത്ത മെയിൻ വലിയ വലിയ ആളുകൾ പറഞ്ഞാല് എന്ത് എന്തേലും എന്താ പ്രതിസന്ധികൾ വന്നാൽ സഹായിക്കണം എ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ എന്താ ഈ സ്ഥലത്തേക്കുവന്നിട്ടു പറഞ്ഞാൽമതിയെന്നു പറഞ്ഞുകൊണ്ട്, ആളുകളെ കുറെ നിൽക്കുന്നുണ്ട്.
അതെ, നിങ്ങളുപറഞ്ഞപ്പോളാണ് എനിക്കോർമ്മ വന്നത്. ഈ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ പ്രകൃതിദത്തമായ ഈ ഇതുപ്പോലുള്ള കുന്നിടിച്ചിലും മണ്ണിടിച്ചിലുമൊക്കെയുണ്ടാകാനുള്ള കാരണം ജനങ്ങൾ തന്നെയാണ് അവരുവരുത്തി വയ്ക്കുന്ന ഓരോ പ്ര പ്രവർത്തനത്തിന്റെയും അനന്തരഫലമാ, ഇതിന്റെ യൊരു ഭവിഷ്യത്തായിട്ടാണ്. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ കുന്നിടി മണ്ണിടിച്ചിൽ പോലെത്തെ കാര്യങ്ങളൊക്കെ വരുന്നതേ, നമുക്കറിയാം എന്തിനാണുജനങ്ങളിത്ര ത്തോളം മരങ്ങൾ മുറിച്ചു കളയുന്നത്. നമുക്കുപാടങ്ങൾ എത്രത്തോളം നികത്തിപ്പോം, അപ്പൊ ഇതുപോലെയുള്ള പ്രകൃതിദുരന്തങ്ങൾക്കു കാരണമാകുന്ന രീതി രീതിയിലുള്ള വൺ അടിവേരുകളുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും, അതവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കുവേണ്ടി ഉപയോഗി ക്കുകയും ചെയ്യുന്നതിലൂടെയാണ്, ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മണ്ണിടിച്ചില്, കുന്നിടിച്ചി ലൊക്കെയുണ്ടാകുന്നത്. നമുക്കറിയാം മൻ മണ്ണിടിച്ചില് നമ്മൾ പണ്ടുമുതലേ പഠിച്ചുവരുന്ന സാധനമാണ്. മണ്ണിടിച്ചിലിനെയും കുന്നിടി ടിച്ചിലിനേയും മണ്ണൊലിപ്പിനയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വൻകിട വേരുകളുള്ള മരങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പക്ഷേയിതൊക്കെ ജനങ്ങളിതൊന്നും അവരിതിന്റെ ഭാവിയെന്താണെന്നും, അല്ലേൽ ഇതുമുറിച്ചാലുള്ള അനന്തരഫലം ആർക്കാണ്. ഇതു മുറിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നവർ ചിന്തിക്കാതെ അവരവരുടെ ഇപ്പ നിലവിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരിത് മുറിച്ചുനീക്കുന്നത്. എന്നാൽ ഇതുമുറിച്ചു നീക്കിയാലിതുകഴിഞ്ഞാലിവരുടെ തലമുറ, ഇതിവർക്കു ശേഷമുള്ള തലമുറ. ഇവരുടെ മക്കളുടെ തലമുറ. ഇവരുടെ പേരമക്കളുടെ തലമുറ. ഇതുകൊണ്ട് ഉള്ള, അനന്തരഫലം അതില്ലെങ്കിലിതുമുറിച്ചതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിവർ അനുഭവിക്കുന്നതൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നില്ല. നമ്മളുനേരത്തെ മരങ്ങൾ മറിച്ചതിന് മാറ്റി സംസാരിച്ചപ്പോഴാണ്, ഈ കാര്യം കേരളത്തി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രമുഖസമ്പന്നരായ ഒരാള് അദ്ദേഹം, അദ്ധ്യാപ മഹാരാഷ്ട്രയിലെ മുംബൈയില് അഞ്ഞൂറേക്കറോളം സ്ഥലം വാങ്ങി. വാങ്ങിയിട്ടുണ്ട്. ആ അഞ്ഞൂറേക്കറു സ്ഥലത്തിൽ അദ്ദേഹം ഒരു അൻപതേക്കറോളം സ്ഥലം... സ്ഥലത്തെ മര വൃത്തിയായിട്ട് ചെയ്തതെന്തുവച്ചാലീഅൻപതേക്കറുകളിൽനിന്ന്മരം മുറിച്ചതിന്റെ പകരമായിട്ട്, ബാക്കിയുള്ള നാനൂറ്റൻപ നാനൂറ്റി അൻപതേക്കറുകളിലും, അദ്ദേഹം മാവിൻ തൈകൾ നട്ടൂന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളമൊരു മരം മു.. മുറിച്ചാലതിനപ്പുറത്തേക്കുരണ്ടു മരംനടന്ന അല്ലെങ്കിൽ രണ്ടു തൈകൾ നടുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം. കേരളത്തിന്റെയൊരു സംസ്കാരം മാറുകയാണെന്നുണ്ടെങ്കില്, ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നോയല്ലെങ്കിൽ പ്രകൃതിദത്തമായൊരു രോഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓരോ ദുരന്തങ്ങളിൽ നിന്നും നമുക്കു രക്ഷനേടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അവ നമ്മുടെ ജനങ്ങൾക്ക ല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളയിതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾക്കുവേണ്ടി മാത്രം മരങ്ങൾ മുറിക്കുന്നയാൾക്കാർക്ക് അദ്ദേഹമൊരു മാതൃകയാണെന്ന് എനിക്കുപറയാനുള്ളത്.
തീർച്ചയായും. അത ങ്ങനെതന്നെയാണ്. കാരണം, നമ്മുടെജൂൺ അഞ്ചിനുണ്ടായ.. സമയത്തെന്താ, ഒരു മരം നടുക, രണ്ടുമരംനടുക നമ്മുടെ സ്കൂ.. നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും നമു, നമുക്ക് ലഭിക്കുന്ന മരങ്ങൾകൊണ്ടുനമ്മൾ വീട്ടിൽ വന്നിട്ടതായിത് നടുന്നതെല്ലാം നമുക്ക് എന്താ പറ പ്രായ ഇതുമാക്സ് കാര്യങ്ങളാണ്. പണ്ടുകാലങ്ങളിലുണ്ടായതൊക്കെയാണീപറയുന്നത്. പണ്ടുകാലങ്ങളിലൊക്കെ ഇതൊക്കെ വലിയൊരാഘോഷമായി നമ്മൾ നടത്തിയിരുന്നതാണ്. അതുകൊണ്ടുതന്നെ, ഈ ജനങ്ങൾക്കുപറഞ്ഞാല്, ഇത്രത്തോളംആഗോ, ഈ പ്രകൃതി നശിപ്പിച്ചിട്ടെന്താണിവിടെ നേട്ടമെന്ന്.. നേ.. നേട്ടം, അപ്പോ മാത്രം ലഭിക്കും. പോം, പിന്നീട് അവർക്കു പിന്നെ യെന്താണുണ്ടാവുന്നതെന്ന്, താങ്കൾ പറഞ്ഞപോലെ തന്നെ യെന്താണുണ്ടാവുന്നതെന്ന് ആർക്കും ആർക്കൊന്നുമറിയില്ല, കാരണം പിന്നീട് അവർക്ക് അവരുടെ തലമുറ മാത്രം നോക്കിയാൽ മതി പ്രത്യേകിച്ചീ മരം മുറിച്ച്സമ്പാദ്യമുണ്ടാകുന്നയാളുകൾക്ക് പ്രത്യേകിച്ചതൊരു ഏ.. വെല്ലുവിളിയാണ്. കാരണം അവർക്ക്, അവർക്ക്, മരം മുറിച്ചാൽമതി. അവരുടെ സ്ഥലത്തുള്ളതല്ലെങ്കിൽ അവർ അവർക്കനുനുവദിച്ച സ്ഥലങ്ങളിൽ അവർക്കു മരം മരം മുറിച്ചിട്ട്, ആ മരം കൊണ്ടു അതൊക്കെയുണ്ടാക്കിയാൽമതി. പക്ഷേ അ.. അവരുണ്ടാക്കിയതിനു ശേഷം പിന്നെയാ മ മരം മുറിക്കുന്നനുപകരം ആ മരംമുറിച്ചതിനു ശേഷമവിടെ അ... അതേ, സ്ഥാനത്ത് മറ്റൊരുമരം വെക്കാതെ ആ സ്ഥലംപൂർണ്ണമായും, എന്താപ്പം, നിർത്തിക്കൊണ്ടവിടെ പിന്നെ വേറൊ വലിയ കെട്ടിടം വന്ന് അവിടെ വേറെന്തേലും നടത്തുകയാണ് ചെയ്തത്. തീർച്ചയായും അ ഇതെന്താ തീർച്ചയായും അതുനമ്മുടെ പ്രകൃതിക്കു പ്രായോഗികമാവാത്തൊരുകാര്യം തന്നെയാണ്.
അതെ, നിങ്ങൾ പറഞ്ഞപ്പോളാണ് ജൂൺ അഞ്ചെന്ന് പറയപ്പോൾ എനിക്കോർമ്മ വന്നത്. നമ്മളീജൂൺ അഞ്ചിന് ലോകപരിസ്ഥിതിദിനമാചരി ആചരിച്ചു. പക്ഷേ യെത്രത്തോളം അതുജനങ്ങളുടെ അടിയിലേക്ക് താഴ്ന്നിറങ്ങിയിട്ടുണ്ടല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ജൂൺ ജൂണഞ്ച് ലോകപരിസ്ഥി ദിനമാണെന്നുള്ളത്, അവരുടെ മനസിൽ എത്രത്തോളം അതേറ്റെടുത്തിരുന്നില്ലാന്ന്നമുക്ക്, കാണാൻ കഴിയും. കാരണം ഇപ്പ.. നമ്മള് ഇപ്പ, നമുക്കറിയാം കലാലയങ്ങളിലെ വിദ്യാർത്ഥികള് ചെറിയ ചെറിയ തൈ കൾനടന്നുന്നുണ്ടെന്നല്ലാതെ നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മകളോ, ക്ലബ്ബുകളോ, അല്ലെങ്കിൽ പൊതുപ്രവർത്തന കൂട്ടായ്മകളോ.. ഇതിലേക്കൊന്നും തുനിഞ്ഞ് വരുന്നില്ല നേരെ മറിച്ച് നമ്മുടെ ഈ നമുക്ക് ഗ്രാമസഭകള് നടക്കാറുണ്ട് നമ്മുടെ നാടുകളില് ഓരോ വാർഡ് മെമ്പറുടെ കീയിലും ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യറാക്കാൻ വേണ്ടിട്ട് ഓരോ വാർഡ് മെമ്പറുടെ കീഴിൽ ഓരോ മാസം ഗ്രാമ സഭകൾ നടത്താറുണ്ട് ആ ഗ്രാമ സഭകളിൽ ക്ഷിക്കാന് അല്ലെങ്കി പ്രതിക്ക് പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്ക ക്കാ വേണ്ടിട്ട് നമ്മുടെ യുവാക്കള് നമ്മുടെ നമ്മുടെ പ്രായക്കാര് സമപ്രായക്കാരൊക്കെ അതില് വന്നാല് മാത്രമേ നമ്മുടെ നാടിനെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുള്ളു നമുക്കറിയാം ഗ്രാമസഭയിൽ കാര്യമായിട്ട് പങ്കെടുക്കുന്നത് നമ് നമ്മുടെ മുതിർന്ന അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരാണ് അവര അവരുടെ വീടുകളിലേക്ക് കിട്ടേണ്ട മുട്ടക്കോയി അല്ലെങ്കിൽ ആട് മ് അല്ലെങ്കിൽ അവരുടെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവര് വരുന്നത് സംരക്ഷിക്കേണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ പ്രകൃതിയ നശിപ്പിക്കുന്നവരെ തടയേണ്ട കാര്യങ്ങള് അവർക്കെതിരെയുള്ള ശിക്ഷ നടപടികള് ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇതക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലങ്കിൽ ഇതൊക്കെ പുതിയ പദ്ധതിയായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സമപ്രായക്കാര് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന നേതാക്കള് നമ്മുടെ ഓരോ നാടിന യൻ നേതാക്കള് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഇതുപോലെയുള്ള ഭൂപ്രകതി സംരക്ഷിക്കേണ്ട വകുപ്പുകള് ഇവതാ മുന്നിട്ടെറങ്ങിയാൽ മാത്രമേ നമുക്കത് ഏഹ് നേടിയടുക്കാൻ കഴിയുള്ളൂ നമുക്കത് സാധ്യമാവയുള്ളൂ എന്നാണ് പ്പ എന് പറയാനുള്ളത് അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോള് അങ്കിൽറ്റൊരു സ സമയത്ത് വിളിക്കുമ്പോളമുക്ക് ഇത് കൂടുതൽ ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു
തീർച്ചയായും തീർച്ചയായും നമക്ക് ഇതിനെ കുറിച്ച് കൂടുത് കൂടുതല് സംസാ തൽക്കാണ്ട് കാതൽ ശരി സർ തീർച്ചയായും
ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി നന്ദി നന്ദി